ഹലോ
ഹലോ
കേക്ക്ണ്ടാ ഏ കേക്ക്ണ്ടോ ആഹ്
ആഹ് ഞാനൊന്നുല്ലാടി വെർത വിൾച്ചത് നീപ്പവ്ടേ ഇപ്
എവിടാണ് ഹലോ ഓഹ്
ഞാൻ
കേക്ക്ണ്ടാ
നീ എവ്ടാണ്
ഞാൻ ഹോസ്റ്റൽലാ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഓക്കെ ഓക്കെ
ചുമ്മാ പോയതോണ്ട്
ഏഹ് ഏഹ് ഞാന് പിന്നെ ഇങ്ങനെരു കൊറേ പേ രസണ്ട് ഒരു നല്ല റിവ്യൂ ഉള്ള സീരിയസ് എല്ലാരും നല്ല നല്ല റിവ്യൂ പറയുന്നുണ്ടാവും നല്ല റിവ്യൂള്ള സീരിയസ് അപ്പം ഞാൻ ശരി എന്നാ പിന്നെ ഇത്രയും ത് അങ്ങനെ പോകുണ്ട് പിന്നെ ഞാൻ കാണാണ്ടാന്ന് വിചാരിച്ചിട്ടിരുന്നതാ പിന്നെ എനിക്കൊരു ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ ഇൻസ്റ്റേൽ ഷോർട്ട് ഷോർട്ടായിട്ട് വെ ര്ലേ ഒരെപ്പിസോട് അതെൻക്ക് ഇങ്ങനെ അയച്ചു തന്നുട്ടോ അങ്ങനെ ഒരെപ്പിസോട് മൊത്തം എനിക്ക് ഷോർട്ട് ഷോർട്ട് വീഡിയോസായിട്ട് അയച്ചു തന്നേ അത്പ്പോ ഞാൻ ഒരു വീഡിയോ അങ്ങനെ എനിക്ക് അയച്ച് തന്നപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ അതിൽക്കേറി കണ്ടു കണ്ട ആ വീഡിയോ തീർന്നപ്പോത്തേക്ക് എനിക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് കാണള്ള ഒരു ക്യൂരിയോസിറ്റി അങ്ങനെ ക്യൂരിയോസിറ്റി കാരണം ആ കൊണ്ടെട് ഇത്രതിന് ഒരു എപ്പിസോഡ് മൊത്തം കണ്ടുട്ടാ
കണ്ടോ അതെ
കണ്ട കണ്ട് നിക്ക്മ്പൊ അടിപൊളി സീരിയസാ അപ്പഴാ ഞാനിങ്ങനെ നിന്നെ ഓർ ത്തത് എന്നാ വിളക്കം കൂടി പറഞ്ഞു തരാന്ന് വിചരിച്ചു നീ ഇപ്പൊ ഫ്രീ അല്ലേ ആഹ് ആഹ് ആ സം നല്ല അടി നല്ല സീരീസാടി അടിപൊളി സീരീസ് മസ്റ്റായിട്ട് വാച്ചെയ്യണ്ട സംഭവം
എന്താണാവോ
അത് മൊത്തം അത് ന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഒരു കോളേജ് നടക്കുന്ന ഒരു സിംഗപ്പൂർ സീരിയസാട്ടോ അത് ഒരു കോളേജ് നടക്ക്ണ സം
ആഹ്
ഭവം ഏഹ് ര മെയിൻ രണ്ട് ക്യാരക്ടർണ്ട് അവര് രണ്ടുപേരും നല്ല റിച്ച് ടീംസാ ണ് ആഹ് അത് അതുപോലെ പിന്നെ രണ്ട് ക്യാരക്ടർണ്ട്
ആഹ്
ആഹ് അത് ആ മെയിൻ ക്യാരക്ടറിന്റെ പേര്ന്ന് പറയ്ണത് ജെഷാന്ന് പറയും അത്പോലെ വേറൊരു ക്യാരക്ടർ താരാ ട്ടാ പിന്നെ അ താരന്റെ ഫസ്റ്റ് കാണിക്കുന്ന ഈ താര താരയും താരന്റെ ഫ്രണ്ട്സു ആയിട്ടുള്ളതൊക്കെട്ടാ ഫസ്റ്റ് കാണിക്കുന്നത് താരയും പിന്നെ താരന്റെ ഫ്ര ണ്ട്ന്ന് പറയുന്നത് കൗശി പറഞ്ഞരു ക്യാറക്ടർ ആ അതും പിന്നെ പിന്നെ നിതിൻ
നിതി ന്ന്‌ പറഞ്ഞ
നിതിന്ന് പറഞ്ഞ അവര് മൂന്ന് പേരും നല്ല ഫ്രണ്ട്സാര്ന്ന് ആദ്യം കൗശിൻ നിതിനായിട്ടും ഫ്രണ്ടാവും അതിന് ശേഷാണ് പിന്നെ താ ആരു ആയിട്ട് ഫ്ര
അതിനാത്തവര് അങ്ങനെ പക്ഷെ ഇതില് സെയിന്ന് പറഞ്ഞ കറക്ടർ ചെയ്യുന്ന ആ സെയിന്ന് ഏഹ് കാദി കൗശിയോട് ഇഷ്ടാണ്ട്ട്ടാ അപ്പം ഇത് കാ ആഹ് കൗശി ആ അപ്പൊ കൗശിയോട് ഇഷ്ടാണ് പക്ഷെ കൗശിക്ക് തിരിച്ചിഷ് ഇഷ്ടല്ല കൗശിക്ക് വേറെ ബോയ് ഫ്രണ്ട്ണ്ട് കൗശിക്ക് വേറെ ഫസ്റ്റ് ത് ഫാ ഫസ്റ്റ് ഫസ്റ്റ് തേപ്പൊക്കെ കിട്ടും പിന്നെ അതിനു ശേഷം ആഹ് കൗശിങ്ങനെ ഒരാൾ ട്ത് കമ്മിറ്റടാവും പക്ഷെ അത് സെയിന് ഇഷ്ട്ടല്ലാ അപ്പൊ സെയിൻങ്ങനെ അവനെ ഇതാക്ക ആഹ് അപ്പം ഈ താരന്ന് പറഞ്ഞ ക്യാരക്ടർന് ഇത് അറിയാം ഇങ്ങനെ അറിയാം അപ്പൊ ഇവള് ഇവള്ടെ ഓരോ കൗശിന്റെ ഓരോ ലബും ലൗവും കേടു വരുത്തുന്നത് സെയിൻന്ന് പറഞ്ഞ ആളാ സെയിനാണ് വൻ്റെ വളടെ ഓരോതും കേടു വരുത്തുന്നത് അപ്പൊ എന്ത ചെയന്ന് ച്ചെഴിഞ്ഞാല് താര ഒരു ഡിസിഷൻ എടുക്കും എന്താ അതായത് ഇതിനെ ഇവനങ്ങനെങ്കിലും പിന്തിരിപ്പിക്കണം അങ്ങനെ പിന്തിരിപ്പിക്ക് പക്ഷെ ഇവന്ന് പറയണത് ഭയങ്കര മോശം സൈൻന്ന് പറഞ്ഞ ഭയങ്ക ങ്കര മോശായിട്ടുള്ളരു ക്യാരക്ടറാ കാരണം ഇതുപോലെ ഇഷ്ടം പോലെ ങ്ങനെ പെൺപിള്ളാരെ ഇഷ്ടംപോലെ പ്രേമിക്കും പിന്നെ ഇങ്ങനെ കുറേ കഴിയുമ്പോ വിടും അങ്ങനൊരു കാരക്ട്റാ അങ്ങനെ ഒരു കാരക്ടറാ അതുകൊണ്ട് അവിടെ അവന് ഭയങ്കര വെ അവനങ്ങനെ വെലയൊന്നുംല്ലാട്ടാ അപ്പൊ അതിന് വേണ്ടിട്ട് അപ്പൊ ഈ പിന്തിരിപ്പിക്കാൻ വേണ്ടിട്ട് ഇവള അവനെ കേറി ഇഷ്ടാന്ന് പറയും ആ സെയ്‌ന് താരഷ്ട്ടാന്ന് പറയും പക്ഷെ താര പക്ഷെ താരയ്ക്ക് വന്ന് താരക്ക് വന്നിട്ട് നിധിനെ ഇഷ് ഷ്ടാണ് നിതിന് താരക താരെനെ ഇഷ്ടാണ്
ങ്ങനെ ഇവര് ഇങ്ങനെ ലാകും പറഞ്ഞിട്ട് ആവും പിന്നെ
ലാകും ക ത്രാവും പിന്നെ അതിന് ശേഷം
അപ്പൊ പിന്നെ പ്രശ്നമാകും
സംസാരിക്കുമ്പോ ഇവന് സെയിന്നത് ഇഷ്ടല്ല
അപ്പൊ പിന്ന അവൻ അതില് കേറി പ്രശ്നാക്കും ഇതാക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകും സെയിന്റെ ഫ്രണ്ട്സ് സിംഗപ്പൂർന്ന് വരും എന്നിട്ട് കാണണോന്ന് പറയും
ആഹ്
അപ്പം അപ്പം ഏ പിന്നെ ഒറ്റ ആക്കിയിട്ടുണ്ട് ആ പാർട്ടിൽ വെച്ച് കാണണംന്ന് പറയും അങ്ങനെ അവര് പാർട്ടിക്ക് വരും പാർട്ടി വരുന്ന സമയത്ത് അവര് ഇഷ്ടണ്ട് നിധി ന്ന് ഇവര് രണ്ട്പേരും കമ്മിറ്റടായത് അവന് ഷ് ല്ല പക്ഷെ ഇവള് ഈ കാ ഈ പി അവൻ കൗശിനെ മറക്കാൻ വേണ്ടിട്ടാണ് ഇവര് തമ്മിൽ ടൈ കൗശിനെ മറക്കാൻ വേണ്ടിട്ടാണ് അവര് തമ്മിൽ കമ്മിറ്റ്ടായിന്ന്ള്ള ഇ കാര്യം നിധിനോടോ കൗ അവളുടെ ഫ്രണ്ടിനോട് ബെസ്റ്റ് ഫ്രെണ്ടാട്ട അപ്പൊ ഷാബിളോടൊന്നും പറയുന്നില്ലാട്ടാ ആഹ് അപോ ഇ പിന്നെ ഇവരൊരു പാർട്ടിക്ക് പോവും പാർട്ടിയിൽ വെച്ചിട്ട് എങ്ങനെ
ആഹ്
ആ ന്താണ് ഇ ഭയങ്കര അവന്റെ ഫ്രണ്ട്സ് സംസാരിക്കും അത് ഇഷ്ടാവില്ല പിന്നെ എങ്ങനെ ആടെ വെച്ചവര് അത് കഴിഞ്ഞ പാർട്ടി ഭയങ്ക അവിടെ നല്ലൊരു ഡാൻസ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നേരെ അവള് അവനെ വീട്ടിക്കൊണ്ട് വിടും അല്ല അവള് ആ അവന് അവളെ വീട്ടി കൊണ്ടവിടും ട്ടാ അപ്പ അപ്പളാണ് അവന് ശരിക്കും അവളോട് ഇഷ്ടം തോന്ന്ണത് അവനതുവരെ എ കൗശിയോടെ എത്താനുള്ള ഒരു വഴിയായിട്ടാണ് താരനെ കണ്ടിട്ടൊള്ളൂ അവളും അതുപോലെ തന്നെ തിരിച്ചു അങ്ങനെയായിരുന്നു കണ്ടിട്ടുണ്ടായിര്ന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട്
ചപ്രണ്ട
ആഹ് അപ്പൊ അതിന് വേണ്ടി ആഹ് കൗശിന്റെ ബെസ്റ്റ് ഫ്രണ്ട താര
ഓഹ് ആ
ആഹ് അത് കഴിഞ്ഞിട്ട് പി കൊറ പോന്ന് സമയത്ത് പിന്നെ ഓ ഡെയിലി ഇവര് മീറ്റ് ചെയ്യും അങ്ങനെ അങ്ങനെ അങ്ങനെ പോകും പക്ഷെ ഇതൊന്നും നിധി ന്ന് ഇഷ്ടല്ലാട്ടാ ഒരു ദിവസം ഇതുപോലെ താരന്റെ അമ്മ വരും താാരന്റെ അമ്മ വരുന്ന സമയത്ത് ത് താരന്റെ അമ്മ വരും എന്നിട്ട് ഇവിളെടുത്ത് ഇങ്ങനെരു സംഭവംണ്ട് ഞാൻ ഇങ്ങനെ ഒരാള ഇഷ്ടപ്പെടുന്നുണ്ടോന്നൊക്കെ ചോയിക്കുമ്പോ ഇവള് പറയും ആ ഇഷ്ടുന്നുണ്ട് പറിം അപ്പൊ അവളുടെ അമ്മ പറിം ഇവ ഇവനെ കാണണം സെയ്നെ കാണണംന്ന് പറയിട്ടാ അങ്ങനെ അപ്പൊ അത് സെയിന്നോട് ചോദിക്കും അവൻ പറയും ആ ഓക്കെ ശെരി കാണാ എന്നൊക്കെ പറയും പി പിന്നെ അവര് പിറ്റേ ദിവസം അവര് കാണും പിന്നെ എല്ലരും സംസാരിക്കും ഒക്കെ ചെയ്യും അതൊക്കെ കഴിഞ്ഞിട്ട് ആഹ് അതൊക്കെ കഴിഞ്ഞ് ഇവര് സംസാരിരിക്കുകൊക്കെ ചെയ്യും പിന്നെ അയിൻ്റെയെടീൽ സെയ്ൻ്റെ ബർഡേ ബർത്ത്ഡേ പാർട്ടി വരും അപ്പം ആ ബർത്ത്ഡേ പാർ ർട്ടിക്ക് എന്താണ് ഇവര് ക കേക്ക ട്ട് യും അങ്ങനെ അങ്ങനെ പോ ഹാപ്പി ആയിട്ട് അതൊക്കെ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ദിവസം ഇതുവരെ ഒരു പ്ലാ പ്ലാൻ ചെയ്യും അതായത് ഇവര് രണ്ടുപേരും കൂടി മാത്രം പോകാന്നാണ് പ്ലാൻ ചെയ്യ ഊട്ട് ആ സൈനും കൂടി ഇവര് ഏ വേ ട്രിപ്പ് പ്പ് പോവാന്ന് പ്ലാൻ ചെയ്യും പക്ഷെ അതിന്റെടയില് ഇവര് ഇവര് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല കമ്പനിയാ ഈ ഫ്രണ്ട്സ് എല്ലാം കൂടി എടേ കൂടെ വലിഞ്ഞു കേറി വരും ആ അതെ വലിഞ്ഞ് കയറിയിട്ട് ഇതിന്റെ ഇവരാദ്യം പോകും ഇവര് ആരോടും പറയിണ്ട് പെട്ടെന്ന് കേറി പോകും അതിന്റെ പിന്നാലെ ഇവരും പോകട്ടാ അപ്പം അങ്ങനെ അവര് അവരത് പിന്നെ അങ്ങനെ ഒരു ദിവസം അങ്ങനെ പോകും പിന്നെ അന്ന് രാത്രിയണ് ഏ സെയിം അവ അവളുടെ മറ്റേ അവന്റെ ഫ്രണ്ട് ഉണ്ട് അവന്റെ ഫ്രണ്ടിൻ്റടുത്ത് ഇവിളക്കൊ നേരുത്തെ ഈകാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞിട്ട് ണ്ട് പക്ഷെ ഇതിലെന്താ ട്വിസ്റ്റ്ന്ന് വെച്ച് കയിഞ്ഞാല് അവന്റെ ഫ്രണ്ടില്ലേ അവന്റെ രണ്ട് ഫ്രണ്ട് ഇണ്ട് അയില് ഒരു ഫ്രണ്ടിന് ഇവളെ ഇഷ്ടാണ് ആ നിന്റെ ഫ്രണ്ടിന് ഇവളെ ഇഷ്ടാണ് നിതിന് ഇഷ്ടാണ് സെയിന്റെ ഫ്രണ്ടിനെ ഇഷ്ടാണ് ഇപ്പ എന്ന് പറയുമ്പോ താര താര
അർജ്ജുനെ ഇഷ്ടാണ്
ചെയിന് താ താരന്നെ ഇഷ്ടാണ്
കാര്യം ഇഷ്ടാണ് ആഹ്
താരനെ ഇഷ്ടാണ്
ആഹ് ഹലോ കേൾ അങ്ങനെ അങ്ങന
ആഹ്
ആ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് പിന്നൊ നാട്ടില് ഇതിന് മുമ്പ് കൊറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായി
ആ സൈന് പിന്നെ അവരും തമ്മി
ഇത് അവൻ പൊ പക്ഷെ ആ അത് പറയുമ്പോഴത്തേക്കും നി നിധിൻ വന്നിട്ട് ഇവളെ ഇഷ്ടാണ് പറയുന്നെ ആ താരനെ ഇഷ്ടപ്പെടുന്നത് അവളുടെ പൈസ അവള് ഇപ്പോ നല്ല റിച്ച് ആണ് താരാ അപ്പൊ അവളുടെ ആ പൈസ കണ്ടിട്ടാണ്
പക്ഷെ അവൻ മുമ്പ് വേറൊരു പെൺകുട്ടിയായിട്ട് ഇതുപോലെ വേറൊരു പെൺകുട്ടിയായിട്ട് ഒരു തെറ്റ് അവനും പറ്റീരുന്ന എന്നിട്ട് അവന് അങ്ങനെ പറയൂട്ടാ പക്ഷെ ആ അത് എന്നിട്ട് നീ താരന്റെ അടുത്ത് പോയി പറഞ്ഞോ എന്റെ എല്ലാം
എനിക്ക് ഇത് അവളടുത്ത് പറയാൻ പറ്റില്ല നീ ഇ തന്നെ പോയി പറഞ്ഞോ ഞാന് ഇങ്ങനെയാണ് ഞാൻ മോശാ എന്നൊക്കെ പറഞ്ഞോന്ന്
അപ്പൊ ജൈൻ പറയും എന്താണ് അവള് എല്ലാവരും അവളെ പറ്റിയൊന്നും അറിയാതെ അവള് കഴിക്കില്ല ഒക്കെ പറഞ്ഞിട്
ഓഹ്
എന്നൊക്കെ പണ്ട് പറയൂട്ടാ അത് ആ അത് കഴിഞ്ഞ് നല്ല ഫയി റ്റാവും പിന്നെ അവസാനം പറയും എനി എനിക്ക് ഇണ്ടാണ്ടാവും അതിന്റെടേയില് കൗശില്ലേ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്
സൈൻ ഇഷ്ടം പക്ഷെ സൈൻ ഇപ്പ ഇഷ്ടംന്ന് പറയുന്നെ താരനെയാ ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ ആഹ് പറഞ്ഞല്ലോ എനിക്ക് വേണ്ടീട്ട് നീ സെയിൻറ അടുത്തുന്ന് സമ്പാദിക്കുവോ എന്ന് പറഞ്ഞിട്ട് സാരനോട് ചോദിക്കും പിന്നെ ഇവർ രണ്ടുപേരും രണ്ട് വഴിയിലാവും പിന്നെ സെയിൻ വന്നിട്ട് പറയും എനിക്കൊരു ദിവസം കണ്ട് സംസാരിക്കണം
എന്നിട്ട് ഇഷ്ടാവും
ആ സെയ്ൻ കണ്ടിട്ട് സംസാരിക്കണന്ന് പറഞ്ഞ അങ്ങനെ ഇവർ വീണ്ടും ഫസ്റ്റ് പോയ അതേ റിസോർട്ട ഇതല്ല വീണ്ടും പോകും ഇവർ രണ്ടുപേരും മാത്രം പിന്നെ ഇവർ ഇന്ന് കുറേ സംസാരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ആ ദിവസം രാത്രി പിന്നെ ഒരു ലെറ്റർ എഴുതു വച്ചിട്ട് ഇവൻ വേറെ ഏതോ നാട്ടിക്ക് അതോടൊന്നും പറയില്ല ലെറ്റർ എഴുത് വെച്ചി വേറൊരു നാട്ടിൽക്ക് പോകും ആഹ് ആഹ് അപ്പൊ പിന്നെ അത് ശേഷം ഇവൾ രാവിലെ എണീച്ച് നോക്കുന്ന സമയത്ത് കൊറെ തപ്പും
ആഹ് അതെ കറക്ട സമയത്ത് ഉള്ള
ഒന്ന് അവനെ കാണണ്ടില്ല എന്നിട്ട് അവൾ എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇരുന്ന് നന്നായിട്ട് കരയും അതോടെ ഞാൻ അതോടെ കഥ കഴിഞ്ഞു അത്രേ ഉള്ളൂ ആ എപ്പിസോഡ്
ഏ എനിക്ക് കാണാൻ തോന്നുന്നുണ്ട് ഈ കഥ
കഥ ഞാൻ വിചാരിച്ചു നല്ല ഹാപ്പി എൻഡിങ് ആയിരിക്കും ആ ഞാൻ വിചാരിച്ചു നല്ലൊരു ഹാപ്പി എൻഡിങ് ആയിരിക്കും വിചാരിച്ചു പക്ഷെ ഹാപ്പി എൻഡിങ് അല്ല
പോയി